ആഹ്
കേൾക്കുന്നുണ്ട
ആഹ് കേൾക്കുന്നുണ്ട് സുഖം തന്നെയാ
ആഹ് സുഖം. നിങ്ങക്കോ?
ആഹ് സുഖം തന്നെ
നമുക്ക് ഇന്ന് ഇട പണത്തിനെ പറ്റിട്ട് പറഞ്ഞാലോ?
ആഹ് പറയാലോ
ആഹ് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യാണ് പണം പണം ഇല്ലെങ്കിൽ നമു ക്ക് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ ജീവിക്കാനോ ഒന്നും പറ്റൂല കാരണം എന്തൊര ആവശ്യത്തിനായാലും നമുക്ക് പണം വേണോ ഇപ്പൊ നമ്മള് രാവിലെ എണീക്കുമ്പോ പാല് വാങ്ങണം ആഹ് ഭക്ഷണ സാധനങ്ങള് വാങ്ങണം ഉച്ചക്ക് ചോറ് വെക്കണ്ടെങ്കിൽ ചോറിനരി വാങ്ങണം ഇതൊക്കെ വാങ്ങണണ്ടെങ്കില് ഇപ്പൊ ഏറ്റവും കൂടുതൽ വേണുന്നത് പണാണ് പണ്ടത്തെ കാലത്തെല്ലാം ആന്നെങ്കില് കപ്പ അങ്ങനെ നമ്മളെ കൃഷിൽ നിന്നന്ന് നമ്മുക്ക് കിട്ടുന്നത് അങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞാല് അവര് തിരിച്ച് നമുക്ക് വേണ്ട സാനങ്ങൾ തിരുത്താം ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു സാധനം വേണ്ടെങ്കില് പണം അത്യാവശ്യമാണ് പണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റൂല ഇപ്പൊ ഒരു രോഗം വന്നയ്ഞ ആശുപത്രിയിലേക്ക് കൊണ്ടു പോകണണ്ടെങ്കിൽ ആശുപത്രിയിലും വേണം പണം
അതെ നമ്മളല്ലോ ഇന്ന് രാവിലെ എണീച്ചത് മുതൽ രാത്രിക്കെടുക്കാൻ നേരം ആകുന്ന വരൂയും ഒരേ സാധനത്തിന്റെ പൊറകെ തന്നെയാ അതാനീ പണോ ഇന് വേണ്ടിട്ടാന്നല്ലോ എല്ലാരും ഇന്ന് നെട്ടോട്ട് ഓടുന്ന് പിന്നെ ഇത് ഇല്ലാണ്ട്ക്കുമ്പോവാന്ന് ഏഹ് പിന്നെ ഇല്ലാണ്ട്ക്കുമ്പോ നമുക്ക് അതിന്റേതായ വിഷമുണ്ട് പക്ഷെ എങ്കിൽ ഇത് കൂടിപ്പോയ അല്ലെങ്കില് അതിനും വേറെ തന്നെ ഒരു ബുദ്ധിമുട്ടാന്ന് അതിനെകൊണ്ടും ബുദ്ധിമുട്ട് വരുന്നുണ്ട് പക്ഷെ ഇന്ന് ഒ ഒട്ടനവധി ആൾക്കാർ കാണുന്നതു ഈ പണം ഇല്ലാതേന്റെ പേരില് ഏഹ് എന്താ കൊലപാതകം വരെ നടക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ അങ്ങനല്ലേ ഇപ്പൊ നാട്ടില് നടന്ന വരന്ന്?
അതെ പണത്തിന് വേണ്ടിട്ട് ആൾക്കാരെ കൊല്ലാൻ വരാ ആരു മടി കാണിക്കുന്നില്ല പിന്നെ പണ്ടത്തെ ഹ് ചിലവർ പറയുന്നേക്കാ പണം ഉള്ള ഒര്ക്ക് വീടോ വലിയ വീടു ഒക്കെ ഉണ്ടായിട്ടോ അവർക്ക് മനസ് സ്സിന് സമാധാനം ഉണ്ടാവില്ല പക്ഷെ ഈ പണം ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്നും ഇല്ലെങ്കിലും മനസ്സിന് ഉള്ളതുകൊണ്ട് അവര് തൃപ്തിപ്പെടുന്നുക കൊണ്ടാണോന്ന് അറിയില്ല മനസ്സിനൊരു സമാധാനവും സന്തോഷൊക്കെയാണ് എപ്പളും അവരെ കൂടെ സന്തോഷം ഉണ്ടാവും പക്ഷെ പണക്കാരായത് അങ്ങനെയല്ല പിന്നെ നമ്മളിപ്പോ ഒരൂ എന്താ പറയാ ഏഹ ഒരു മധ്യസ്ഥൽ നിൽക്കുന്ന ആൾക്കാർക്ക് പണ പണ ഇണ്ടോ ചോയിച്ചാ ഇണ്ടോ ഇല്ലേ ചോയിച്ചാ ഇല്ല ചേലോർ ഈ ആശുപത്രികളിൽ കാണിക്കാൻ പോവാൻ തന്നെ മടിക്കുന്നുണ്ട് ഓരോ സമയങ്ങളില് കാരണം ആ അത്യാവശ്യമായിട്ട് വേണ്ടത് പണം എന്നൺന്ന് എല്ലാരുടെടയ്ക്കും അത് ഇണ്ടാവണ എന്നില്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അത് മനസ്സിലാക്കി നിൽക്കുന്ന ആൾക്കാരും ഇല്ല കാരണം എല്ലാർക്കും വേടുന്നത്ത് പണം തന്നെയാ
അതെ തെ നിങ്ങള്ൾ പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാരും ഒരു അസുഖം വന്നാൽ കാണിക്കാൻ പോവാൻ ഇവരെ മടിക്കുന്നന്ന് പണ ഇല്ലാത്ത ഹോസ്പിറ്റല ഉണ്ട് ആ ശരിയെന്നെ അവിടെ നമുക്ക് കാണിക്കാന് പൈസൊന്നും വേണ്ട പക്ഷെങ്കില് ആ ആവടെ പോയി കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് അതൊന്ന് ഏഹ്ഹ എന്താന്ന് ഒന്ന് നോക്കണോ ആ്ഹഹ ബ്ലഡ് എല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് നോക്കണം എന്നെല്ലാം പറയുമ്പോ നമ്മൾെന്ത് ചെയ്യണോ അതിന് പൈസ അടക്കേണ്ടി വരും അഹ് സർക്കാർ ആശുപ്രതിലായാലും നമ്മള് പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് അന്നേരം ആടെ പോവാനും നമ്മള് മടി കാണിക്കുന്ന് ഇപ്പോ നമുക്ക് എന്തൊരു കാര്യത്തിനും അഹ്ല്ലാണ്ട് പണം ഇല്ലാണ്ടാവൂല്ല പണ്ട് കാലത്ത് നമ്മളെ നാട്ടില് ഇങ്ങനെ ഈ കടലാസ് കഷ ഷ്ണം പോലെയും അല്ലെങ്കിൽ നാണയത്തൊട്ടുകളായിട്ടൊന്നും പണമൊന്നുമല്ല അന്ന് ആളുകള് ആ ഒരു അരി വേണമെങ്കിൽ പകരം കപ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടം ഇങ്ങോട്ടും പകരം കൊടുത്തിട്ടന്ന് സാധനങ്ങള് ആഹ ജീവിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങീന് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വ വെച്ചാല് ഈ കടലാസ് കഷ്ണം പോലെ ഈ പണം കൊടുത്തിടില്ലെക്കിൽ നമുക്ക് ഒന്നും നടക്കൂല
അങ്ങനെയാാണ് ഇപ്പൊ കാണുന്നത് നമ്മളെ കാഴ്ചപ്പാട് നിങ്ങൾക്കും നിങ്ങളെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെ ആയിരിക്കുംല്ലേ
ഉ അത് ഇപ്പോഴത്തെ കാലത്ത് പണത്തിന് വേണ്ടിട്ട് ബന്ധങ്ങൾ വരെ മുറിച്ച് കളയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആരിക്കും എല്ലാർക്കും ഇപ്പം ബന്ധങ്ങളെയും കുടുംബക്കാരെക്കാളും എല്ലോ വലിയ ഇത് വില കൊടുക്കുന്നത് അവര് പണത്തിനാണ് കാരണം അത് അവരെ പറഞ്ഞട്ടു കാര്യല്ല കാരണം ഇപ്പഴത്തെ കാലത്ത് അത്യാവശ്യമായിട്ട് വേണുന്നത് പണം നമ്മുക്ക് ജീവിക്കേണ്ടെങ്കിലും സന്തോഷം കണ്ടെത്തേണ്ടെങ്കിലോ ജീവിതം മുന്നോട്ട് പോണ്ടിക്കിൽ എന്തിന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് എന്തെങ്കിലും ഒരു അരിമണി വാങ്ങണ്ടെങ്ക കൂടി ഇപ്പൊ പണം അത്യാവശ്യന്ന്
അതെ പിന്നെ പണ ഇല്ലെങ്കില് ഇന്ന് ഞാന് ഒരു എന്താ പറയാ എനക്കും ഇന്നൊരു ജോലിയൊന്നും ഇല്ല ഞാന് ജീവിക്കുന്നത് ഏഹഹ പിന്നെ ആണുങ്ങളെല്ലാം പോയിട്ട് അവര് തരുന്ന പണം കിട്ടി കൊണ്ടന്ന് നമ്മള് നമുക്കൊരു അയിന കൊണ്ടാ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു ആവശ്യം പെട്ടെന്ന് വരുമ്പോ നമ്മൾ അവരെ വിളിച്ച ചോയിക്കണം ആഹ അത്ര പോലും നമ്മള് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുക്ക് നമ്മള് കയ്യിമാ പണം ഉണ്ടാവന്ന് അമ്മക്ക് ആരോടും ചോദിക്കണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അ അത്ര പോലും നമുക്ക് വീട്ടിലിരുന്നിട്ട് എെന്തങ്കിലും ആക്കാൻ കഴിഞ്ഞെങ്കിലോ പെണ്ണുങ്ങളെ ജോലിക്ക് അയക്കുന്നില്ല അതുകൊണ്ട് വീട്ടിലിരു എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടി നിങ്ക ആ പണം കൊണ്ട് നമ്മുക്ക് എന്തെങ്കിലും ആക്കേനോ അങ്ങനത്തെ ഒരു ചിന്തയിലേക്കാണ് ഇന്നത്തെ സ്ത്രീകൾ വരെ ചിന്തിച്ചു വരുന്ന്
നമ്മുക്ക് നമ്മളേതായ കൊറേ അവകാശങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ ആൾക്കാര് സ്ത്രീകൾ പണി കുവരുത് അവരെ നോക്കാനല്ലേ ആണുങ്ങൾ എന്ന് ഉള്ള ഇതായിന്ന് നിന്നിട്ട് ആരും പഠിപ്പിക്ക പണ്ടത്തെ ആൾക്കാരൊക്കെ നാലും അഞ്ച വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ അത് അവർക്ക് വിദ്യാഭ്യാസം ഇല്ല സ്ത്രീകൾക്ക് അവരാ ജോലിക്കയാക്കുന്നില്ല അതെല്ലാം കൊണ്ടാന്ന് അവരിപ്പ ഇങ്ങനായിപ്പോയി ഇപ്പോ അവരിക്കോരവശ്യം വന്ന് കഴിഞ്ഞാല് അവര് ബാക്കിയുള്ള ആളെ മുന്നില് കെഞ്ചണോ അതിലും എത്രയോ നല്ലതല്ലേ പഠിച്ചു ജോലിണ്ടാക്കുന്നെ ഇപ്പോത്തെ കാലത്തേനി വരു ന്നാ എല്ലാരു ആദ്യ പഠിച്ച് ജോലിയെല്ലാം ആക്കി സ്വന്തം കാലം നിന്നെന് ശേഷം ബാക്കി കാര്യം നോക്കുന്ന എരിക്കും ഏ റ്റോം നല്ലത് അല്ലെങ്കില് പണ്ടത്തെ ആൾക്കാരെ പോലെ ഇങ്ങനെ ബാക്കിള്ളവരെ മുന്നില് താന്നു കൊടുത്തൊക്കെ ജീവിക്കേണ്ടി വരും ഇപ്പത്തെ കാലത്ത് എല്ലാരും തുല്യരാന്നന്നല്ലേ സ്ത്രീകള് പുരുഷന്മാരൊക്കെ അന്നേരം പിന്നെ ആരേം മുന്നിൽ താഴ്ന്ന് കൊടുക്കേണ്ട ആവശ്യം ഒന്നും നമുക്കില്ലാലോ
ആഹ് അതെല്ലാം ശെരിയാന്നെയാന്ന് നമ്മളെ ആവശ്യങ്ങള് നടത്താൻ വേണ്ടിട്ടാന്ന് ശെരിക്കും ഈ പ്പാണോ ഉപയോഗിക്കുന്നന്നെ നല്ല ആഹാരം കഴിക്കണോ നല്ല വസ്ത്രം ഇടണോ പിന്നെ അടച്ചോറപ്പോള്ളോരു വീട്ണ്ടാക്കണോ നാളെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ആരോടും കൈനീട്ടാണ്ട് ജീവിക്കണം അങ്ങനെയുള്ളോരു ചിന്ത ഇന്നത്തെ എല്ലാ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാർക്കും ഇങ്ങനെ ത്തെല്ല ചിന്താശേഷിയ്ണ്ട് ഈനെല്ലള്ള പണം നമ്മളന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇണ്ടാക്കണം എന്നുള്ള ചിന്ത പഷേ പണ്ട് കാലത്ത് അങ്ങനെയല്ലാലോ പണ്ട് കാലത്ത് ആരെ പണ്ട്ക്കാലത്ത് ആരെങ്കിലും തന്ന് കഴിഞ്ഞാല് അയിനെകൊണ്ട് ഏഹ് നമുക്ക് എത്തുന്ന പോലെ നമ്മള് ജീവിക്കും
അതെ ഈ മനുഷ്യര് പണത്തോടുള്ള ആർത്തി കുറച്ചാത്തന്നെ എല്ലാ കുടുംബങ്ങളെല്ലാം ഒത്തൊരുമയോടെ നിക്കുനു ഇപ്പോ ഇവിടെയൊക്കോ യുദ്ധങ്ങളെല്ലാം നട ക്ക്ന്ന്ണ്ട് അതെല്ലാം നമുക്ക് ഒയിവാക്കാൻ പറ്റുവേനു ഇപ്പ ഈ യുദ്ധം കാരണം എത്രയോ കുഞ്ഞുഞ്ഞ് മക്കളൊക്കെ മരിച്ചു പോവു അവരിക്ക് ഭക്ഷണം കിട്ടാണ്ടൊക്കെ ആക്ന്ന് അതൊക്കെ ഈ പൈസയോടുള്ള ആർത്തി കാരണാ ഇത് പ്പിങ്ങനായി വരുന്നേ
ആഹ് പണം കയില്ണ്ടെങ്കില് ഒരു ധൈര്യന്ന് ആര്ടേം മുന്നിൽ തലക്കുനിക്കാണ്ട് ജീവിക്കാ എന്നുള്ളൊരു ഒറപ്പാന്ന് കാശ് കൂടുമ്പോ മനുഷ്യന് സംഭവിക്കുന്നത് പക്ഷേ ഇതിലൊരു ഏഹ് മറുപുറം കൂടിയ്ണ്ട് കാശ് കൈയില് കൂടുമ്പോൾ ചെല മനുഷ്യന്മാർക്ക് സ്വബാവം മാറും പണ്ടൊക്കെ കൂടെണ്ടാരുന്ന കൂട്ടുകാരു സ്വന്തക്കാരല്ലോ ആഹ് എല്ലാറോ ഒന്നിച്ചാന്ന് പക്ഷേ ഇന്ന് പണം കൂടുന്നെന് അനുസരിച്ച് കുടുംബക്കാരൊന്നും ഒപ്പരെയില്ല നമ്മള് പണത്തിന്റെ ഇത് അവരിക്കും കൂടി ഷേ കൊടുക്കേണ്ടി വരൂ എന്നുള്ള ഒരു ചിന്തയെല്ലാം വന്ന് വന്നിട്ടിപ്പോ ബന്ധങ്ങളെല്ലോം വേറെതിരിഞ്ഞു പോകുന്ന അതും പണത്തിനെ കൊണ്ട് നടക്ക്ന്ന്ണ്ട്
അതെ പണ്ടുള്ള ആൾക്കാരൊക്കെ പണ്ടുള്ളക്കെ ഈ ആൾക്കാരൊക്കെ ആളും ഇപ്പ ആൾക്കാര് സങ്കടങ്ങളും സന്തോഷങ്ങളു ക്കാ വരുമ്പോ അവരെല്ലാം ഒരുമിച്ചാരിക്കുണ്ടാവ സങ്കടം പങ്കുവെക്കാനോലോ പക്ഷേ പണത്തിന്റെ കാര്യം വരുമ്പോ അവരരും ഈ പങ്ക് വെക്കൽ ആ കാര്യത്തി ത്തില് മാത്രം മുന്നോട്ട് കൊണ്ട് പോകുന്നില്ല കാരണം എല്ലാർക്കും പണത്തോടുള്ള ആർത്തി കൂടി കൂടി വരാ ചെയ്യുന്നേ ഇല്ലാത്തവരെക്കാൾ ഇള്ളവർക്കാന്ന് പണം ഇനിയും വേണം ന്നുള്ള ആർത്തി നന്നായി ട്ട് വന്നോണ്ട് നിക്കുന്നെ ഇല്ലാത്തവര് ഉള്ളതു കൊണ്ട് തൃപ്തിപ്പെടുമ്പോ ഉള്ള ആൾക്കാർ ക്കിനിയും വേണം ന്നുള്ള വാശിയാന്ന്. ആള കൊന്നിട്ടെങ്കിലും എല്ലാരും ഇപ്പ പൈസ ഇണ്ടാക്കാൻ നോക്കാ ചെയ്യുന്നേ
അന്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല് ശെരിക്കും ആലോച്ചോക്കിയാല് നല്ലവരായ കൂട്ടുകാരെ അമ്മക്ക് പണം കൊടുത്ത് വാങ്ങാനൊന്നും കിട്ടൂല്ല നല്ല സമാധാനം വേണ്ടിക്ക്ല് സന്തോഷം വേണ്ടിക്ക്ല എന്തെങ്കിലും അതെല്ലാം അങ്ങാടി പോയിട്ട് വാങ്ങാൻ കിട്ടോ ഇല്ലാലോ അപ്പൊ പണം ണ്ട് നമ്മക്ക് നമ്മളെ കാര്യങ്ങൾ നേടാം അത്രയേ സാധിക്കൂ ആ പക്ഷെ സമാധാനം സ്നേഹോ ഇതൊന്നും മേടിക്കാൻ പറ്റൂല അത് മനസ്സിലാക്കാതെയാന്ന് പലരും ഇന്ന് രാത്രിന്നോ പകല്ന്നോ ഒന്നും ഇല്ലാണ്ട് കാശി ന്റെ വർഗ മാത്രം ഓടുന്നു കാശില്ലാത്തവന്റെ സങ്കടങ്ങൾ ഇനി ഇതിന്റെ വേറൊരു വശം നോക്കിട്ട് നമ്മുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ നാട്ടിൽ ഒട്ടും കാശില്ലാത്ത എത്രയോ പാവങ്ങളെല്ലാം ഉണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ബുദ്ധിമുട്ടുന്നവരുണ്ട് അവര് അനുഭവിക്കുന്ന സങ്കടം വല്ലാതെ വല്തന്നെയാണ് കടം വാങ്ങിയ വീട് വെച്ചിട്ട് പിന്നെ കൊറച്ച് കഴിയുമ്പോ ആ വീട് ബാങ്കുകാർ വന്ന് ജപ്റ്റി ചെയ്യുന്ന അവസ്ഥ മക്കൾടെ കല്യാണം നട്ത്താനൊന്നും പലിശ പലിശക്ക് കടം മേടിക്ക പിന്നെ മറ്റുള്ളാര് വല്യ ആൾക്കാരെ മുന്നി പോയിട്ട് കൈ കൂ പ്പി നിക്കുന്ന അവസ്ഥ ഇതെല്ല ഈ പണത്തിന് വേണ്ടി പാവപ്പെട്ടവര് ചെയ്യുന്ന ഒരു കാര്യ പക്ഷെ പണക്കാരെന്തേയ്യ്ന്ന് നേരെ മറിച്ച് ഇതൊന്നും നല്ല കൂട്ടുകെട്ടെല്ലങ് ഒഴിവാക്കി കുടുംബക്കാരെല്ല ഒഴിവാക്കി പിന്നെ തനിയെ നമുക്ക് ആരേ ആവശ്യല്ല എന്റെ കയ്യില് പണണ്ടല്ലോ നമുക്ക് ആരേ ആവശ്യ ഇല്ലാ എന്ന്ള്ള ഒരു ചിന്തയാണ്
അതെ അതെ ഏ ഈ പണക്കാരായ ആൾക്കാരെ പാവപ്പെട്ടവരെ സഹായിക്കാൻ നി ക്കുവെങ്കില് അന്നേരം തന്നെ പല പ്രശ്നങ്ങളും ആടെ ഇല്ലാണ്ടക്കും പക്ഷെ അവരാരും അഴിന് വേണ്ടിട്ട് മെനക്കെട്ട് എറങ്ങുന്നില്ല എല്ലാരു അവരവരെ സന്തോഷം മാത്രേ നോക്കുന്നുള്ളൂ സങ്കടങ്ങള് വരുമ്പോ എല്ലാരും ഒരുമിച്ചേക്കുണ്ടാവ എന്നാ പണം സന്തോഷക്ക വരുമ്പോ എല്ലാരും ഒക്കെ ഇത്ര കാലം നിന്ന ആളെയെല്ലും മറന്ന് പോവ ചെയ്യുന്നേ
ആ കാശുള്ളവന് എത്ര കൊടുത്താലും മതിയാവൂല ഇല്ലാത്തവന് ഒരു തുട്ട് കാശ് കിട്ടാനും ഇല്ല ഒരു സമത്വം വാണം ഇതിപ്പോ അസമത്വാന്ന് നമ്മളെ നാട്ടില് നടക്ക്ന്ന് പണക്കാരന് നാട്ടില് വല്ല്യ വെല ഉണ്ടാവും അവന് എന്ത് തെറ്റ് ചെയ്താലും ആളുകള് അതെന്തരിക്കും പൊർത്ത് കൊടുക്കും ന്നാല് പാവപ്പെട്ടവനാന്ന് ചെറിയ തെറ്റ് ചെയ്തിനെങ്കില് സമൂഹം എന്ത് ചെയ്യും ഓനെ ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും ഇതാണ് പണം ഉണ്ടാക്കുന്ന വലിയൊരു അനീതി പിന്നെ കുട്ടികളും പണത്തിന്റെ മൂല്യം ന നമ്മളെ ചെറിയ കുട്ടികള് വരെ പണത്തിന്റെ മൂല്യം അറിയാണ്ട് അവര് ചെലവഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മള് എന്ത് ചെയ്യണോ നമ്മളെ വീട്ടിലെ കഷ്ടപ്പാടു എല്ലോ മക്കള അറിയിച്ചിട്ട് വേണം നമ്മള് ഇനി വളർത്താന് പിന്നെ വല്ലാതെ അത്യാവശ്യാന്ന് അവര് ചോദിക്കുന്ന കാര്യങ്ങളെല്ലോ ആ അത്യാവശ്യത്തിന് വേണ്ടിട്ടാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് അത് ചെയ്ത് കൊടു ക്ക അല്ലെങ്കില് അവരർക്ക് നമ്മളേല് ഇല്ലാന്ന്ള്ള വേശ്മം അവരെ അറിയിച്ചിട്ട് വളർത്തണം
അതെ നമ്മള് നമ്മള മക്കളെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ നോക്കാ നമ്മളെ കഷ്ടപ്പാട് നമ്മള് ജീവിച് വന്ന രീതിയൊ ക്കെ അവരോട് പർഞ്ഞ് മനസ്സിലായി കൊടുക്ക അവരോട് നന്ന നല്ലോണം സംസാരിച്ച് നമ്മളെ അവസ്ഥ സാഹചര്യം എല്ലാം അവര് മൻസ്സിലാക്കി കൊടുത്തി റ്റ് പണത്തിന്റെ വെല അവര്ക്ക് മൻസ്സിലായി കൊടുക്കാ ന്നാലെ അവര്ക്ക്നി നല്ല രീതിയില് പണം എന്താന്നറിയാനും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോണംന്നൊക്കെ അവര്ക്ക് മൻസ്സിലാവും
അതെ അവര് എന്ത് ചോയിക്കുമ്പോ അപ്പപ്പ തന്നെ വാങ്ങി ക്കൊട്ക്കുമ്പോ അവര് വിചാരിക്കും കാശല്ലാം വെർതെ മര്ത്ത്ന്ന് ഇങ്ങനെ പർച്ചെടുക്കുന്നെന്ന് നമ്മള് എത്രമാത്രം വിയർപ്പൊഴുക്കിയിട്ടാന്ന് നമ്മളെ അവരോ ഉപ്പമാരെല്ലോ ഇത് ഇത്ര ണ്ടാക്ക്ന്ന് അതെല്ലാം അവര്. ക്ക് മൻസ്സിലാണെങ്കില് നമ്മളെന്തെയ്യണൊ. അവര് ചോയ്ക്കുമ്പോ ചോയ്ക്കുമ്പോ കൊടുക്കാണ്ട് അവര് പെട്ടെന്ന് പറയുമ്പൊ കാര്യങ്ങള്. നട്ത്തി കൊടുക്കാണ്ടല്ലോ കൊർച്ച് മാറി നിക്കണം. ചെറിയ പ്രായത്തി തന്നെ പിന്നാ മൺ ഇങ്ങനെ മ്മള് പണ്ടാരത്തിലെല്ലാം. പൈസെല്ലം സൂക്ഷിച്ച് വെക്കുന്ന ശീലംണ്ടല്ലോ അതെല്ലാം കുട്ട്യളെ ശീലിപ്പിക്കണൊ. അങ്ങനെല്ലാ ചെയ്യുമ്പന്ന് അവര്ക്കു അത് എന്താന്നെന്ന് മൻസ്സിലാവൂ.
അത ഇപ്പൾത്തെ കാലത്ത് ഓരോ കുട്ട്യളു ഒരു രൂപ രണ്ട് രൂപ മറ്റേ കിട്ടും പ പ്പാട അതെടുത്തിട്ട് പീട്യലേക്ക് ഓടാ ചെയ്യുന്നേ. കാരണം അവർക്കീ പണത്തിന്റെ വെലയൊന്നും മൻസ്സിലാവുന്നില്ല. അവര് അവര് വിചാരിക്കുന്ന എല്ലു അവര് അപ്പപ്പ അവർക്ക് കിട്ടണം അവര് വാശി പിടിച്ചിട്ടെങ്കിലു. അത് നേടിപ്പിക്കും പിന്നെ ചെല മാതാപിതാക്കള്. ങ്ങനെ അവര്ക്ക് വെശ്മായാലോ ന്നൊക്കെ വിചാരിച്ചിട്ട് അവര് വ് പറയുന്ന കാര്യം അപ് പ്പപ്പ ചെയ്തു കൊടുക്കാ ചെയ്യുന്നേ അതൊണ്ടാന്ന് അവര്ക്കീ പണത്തിന്റെ വെല അറിയാത്തതൊക്കെ. അവരും നല്ല രീതിയില് ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടു പോകാനു. സങ്കടത്തിലു സന്തോഷത്തിലെല്ലാം ഒക്കെ നിക്കെല്ല വേണ്ടെക്കില് അവര്ക്ക് പണത്തിന്റെ വെല നല്ലോണം മനസ്സിലാവണം അത് മനസ് സ്ലാക്കി കൊടുക്ക്വ ന്നല്ലള്ളത് നമ്മളോരോരുത്തരിം കടമയാന്ന്.
അതെ കാശിന്റെ പൊറകെ മാത്രം ഓടീറ്റ് നമ്മളെ ആരോഗ്യൊ.